ആടാ പറയൂ.
ആഹ് വിശേഷം സു മഴയാണ് ഇവടെ ഭയങ്കര മഴ.
അതെ.
നിങ്ങക്ക് മഴ ഇണ്ടോ? ആഹ് കേര്ളം മൊത്തം രാവിലെ തൊട്ട് ഒരുതുള്ളി തോരാതെ മഴ
രാവിലെ തൊട്ട് ഇവിടിം അങ്ങൻ തന്നേ അവസ്ഥ പൊറ ത്തറങ്ങാനും വല്ല്യ താല്പര്യല്ല.
ആഹ് പൊറത്തെറങ്ങാനേ പറ്റത്തില്ല എനിക്ക് പൊറത്തു പോണ്ട ഒര ആവശ്യം വന്നു. എന്ത് ബുദ്ധിമുട്ടായിരുന്നു റോഡിലോട്ടൊന്ന് എറങ്ങാനും ബസ്സില് കേറാനും ഒന്നും വയ്യ.
അയ് നല്ല മഴയാ നല്ല വെള്ളം കേറി?
തൊടൊക്കെങ് വെള്ളം കേറി ന്നമ്മള് തിരുവൻന്തുരം.
ആഹ് തിരുവനന്തപുരം പെട്ടെന്ന് വെള്ളം കേറു അല്ലേ.
സിറ്റിയിലോട്ടൊക്കെ പോകുമ്പോ ആഹ് വെള്ളം കേറും ഒര് മഴ പെയ്താ ആദ്യം ള്ളം കേറും.
നല്ല വള്ളായിരിക്കൊ ഉം നമ്മള് ന്യൂസിലൊക്കെ ന്യൂസിലൊക്കെ അമ്മള് കാണല്ണ്ട്.
ആഹ് ഹാ പണ്ടൊന്നും ഇത്രേം വെള്ളം കേറത്തില്ലായിരുന്നു ഇ പ്പഴാണ് ഇപ്പ ഈ റോഡ് പണീടെ ആഹ് ഇപ്പ ഈ റോഡ് പണിയുടെ ആ എന്തേലും ഇതൊക്കെ ആയിരിക്കും ആഹ് അ തിന്റെ ആ ഒരു ബുദ്ധിമുട്ടാണ്. പണ്ടതൊക്കെ മഴ പെയ്തങ്ങ് വെള്ളം അങ്ങു തോന്ന് അങ്ങ് ഒലി ച്ച് പോകുവായിരുന്നു. ഇപ്പം വെള്ളം മൊത്തോം റോഡി തന്നെ കെടി ട്ടി കെടക്കും പോകുന്നില്ലായിരിക്കും. അതിന്റെ ആ ഈ പാത നിർമ്മാണോക്ക അത്ര ശരിയായിട്ടായിരിക്കത്തില്ല. ഉം
മുമ്പൊക്കെ റോഡ് പണി എടുക്കേല്ലേ എന്നിട്ടൊന്നും കൊഴ
ആഹ് ഇല്ലല്ല പണ്ടും റോഡും മഴയും എല്ലാം ഉള്ളതല്ലാരുന്നോ.
തിരുവനന്തപുരം, എറണാകുളം. ഒക്കെ ഇന്ന് ന്യൂസില് കാണിക്കാ.
ആഹ് അത് തിരുവനന്തപുരോക്ക പണ്ട് നമ്മള് തിരുവന്തപുരത്ത് സിറ്റീലോട്ടക്ക പോവാർന്ന് ഇത്രയും ബുദ്ധിമുട്ടില്ലാർന്ന്. ഇപ്പൊ ഒരു മഴ പെയ്താ ടൂ വീലർ കൊണ്ടും പോകാൻ പറ്റത്തില്ല. അമ്മളെ മുട്ടൊപ്പം വെള്ളമായിരികും.
എന്റമ്മോ എന്തൊരു ബുദ്ധിമുട്ടാ ഇപ്പോൾ ഉള്ള യാത്രക്കാർക്കൊക്കെ
ആഹ് യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. വെ അഴ്‌ക്ക വെള്ളം ആഹ് അഴ്‌ക്ക വെള്ളാത് ആഹ് ടു വീലർ ആകുമ്പോ ടു വീലറ് കൊണ്ടാ പോകുന്നത്. അതാണ് നമ്മള് പിന്നെ മഴായാ ടു വീലറ് ഒന്നും എടുക്കത്തില്ല. ബസ്സില് തന്നെ പോകും. ബെസ്ക്കും കേറാനോ നീ ഇനി ഒരു കെ എസ്ആർ ടി സി കേറീട്ട് അത് മൊത്തോം ചോരുന്നു. അതാ അവസ്ഥ ആഹ്.
പ്രിയദർശിനിയാ ഞാൻ നിന്നും
ആഹ് പ്രിയദർശിനി ആയിരുന്നു. പക്ഷെ കണ്ട നല്ല വണ്ടിയൊക്കെയാ ആഹ് അത് ചോന്ന് ചോരുന്ന്. അപ്പൊ അമ്മള് പറഞ്ഞു മേ ഇതി കണ്ടക്ടർ ആയിരുന്നു. ഞാൻ പറഞ്ഞു വണ്ടി ചോരുന്നില്ലന്ന്. പിന്നെ അവരെന്തോ പറയുന്നത്.
അതെ അങ്ങനെന്താ സർക്കാർ മാറ്റി കൊടുക്കൂല്ലേ വണ്ടി പണി എടുക്കാന്.
പക്ഷെ കാഴ്ചക്ക് പഴയ വണ്ടിയായിട്ടൊന്നും തോന്നുന്നില്ല അതീ നട്ടും ബോൾട്ടൊക്കേ ഇടുന്നില്ലേ അതിലൂ
ചെലപ്പോ എന്തെങ്കിലും ആഹ് എന്തെങ്കിലും വണ്ടി പണി ഉണ്ടാവോയിരിക്കും. ആഹ് പക്ഷെ മതിയല്ലേ അത് മതിയല്ലോ വള്ളമല്ലേ. ഒരു ജോ എന്താണ് പല തുള്ളി പെരു വെള്ളംന്നല്ലേ. കൊറച്ച് തുള്ളിയായാലും കൊറേ ടൈമ് പെയ്തും പിന്നെ വെള്ളായില്ലേ.
മ്ഹ്
ആഹ് ആഹ്
ഫുഡൊക്കെ കഴി
ഫുഡ്ക്കെ കഴിച്ചോ ഇവ്ടെ ഭക്ഷണൊക്കെ കഴിച്ച് ഇയാളോ? എ ഞങ്ങള് നേരത്തേ കഴിക്കും. ആഹ് ആഹ്
പിന്നെ പഠിക്കുന്ന ആളാ എന്താണ്. നമുക്ക് ഞങ്ങക്ക് ഉച്ചക്കൊള്ള ചോറ് തന്നെ ഉണ്ടായിര്ന്ന്. ചോറും മീൻകറിയും.
അതെയല്ലേ നിങ്ങള് രണ്ടു നേരം ചോറ്ന്നെ കഴിക്കാം.
ചില ദിവസം രാത്രി ചപ്പാത്തിയാക്കും.
അതെ ഇല്ലെങ്കിൽ ചോറ് യായിരിക്കുല്ലെ. അപ്പൊ ചോറ് ഉച്ചക്ക് ഉണ്ടാക്ക ക്കുമ്പം ചോറ് ഇങ്ങനെ ഇതാവൂല്ലെ തണുത്ത് പോകൂലേ?
ഇന്ന ഉച്ച ആകുമ്പോഴത്തന്നെല്ലേ ഉണ്ടാക്കൂ ഉച്ചക്ക് കിഴിക്കത്തൊക്കെ സമയംവുമ്പോഴേ ഉണ്ടാക്കു.
എന്തരു രാത്രി എന്തെങ്കിലും അത് തിളപ്പിച്ച് വർക്കോ?
ഇല്ല അതങ്ങനെത്തന്നെ കാലത്തിൽ ഇരിക്കല്ലേ നമ്മള് കുക്കറിലല്ല. നമ്മള് അടുപ്പില ചോറ് വെക്കുന്ന. ഈ വിറകടുപ്പില്ലാ ചോറ് വെക്കുന്നത്. നിങ്ങൾ കുക്കറിലാനോ വെയ്ക്കുന്ന.
അല്ലല്ല ഇവിടെയും വെറകടുപ്പ് തന്നെയാ
ആഹ്
പക്ഷേ ഇവിടേ ഒന്നാമത് നമ്മൾ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് നമുക്ക് രാത്രിത്തെ ചോ രാത്രിത്തേക്ക് ഇത്രെ ഇരി ക്കൂല്ല ചോറ് അത്ര നന്നായിട്ട്
ആഹ് വെള്ളം കേട വെള്ളം നല്ല വെള്ളം അല്ലയോ
നല്ല വെള്ളം തന്നാ പക്ഷെ ഒരു വയലിലെ വെള്ളാവും നല്ല വെള്ളം തന്നെ
ആഹ് വയലിലെവെള്ളാവു ആഹ് വയലിലെ വെള്ളം ആഹ് അതുകൊണ്ടായിരിക്കും നമ്മുടെ ചോറൊന്നും കേടാവത്തില്ല നല്ലതായിട്ട് തന്നെ ഇരിക്കും ഉം പിറ്റേന്നിരുന്നാലും ചിലപ്പം കേടാവാതിരിക്കും തണുപ്പ് സമയവൊക്കെ ആയാല്ലേ നമ്മള് ചോറ് അധികം ഉണ്ടെങ്കി വെള്ളം ഒഴിച്ച് വെച്ചേക്കും പി റ്റേന്ന് രാവിലെ
പക്ഷെ എനിക്ക് തോന്ന്‌ ഇപ്പം കുഴപ്പവില്ല കേട്ടാ ഇപ്പ ഈ തണുപ്പിൽ അത്ര വല്യ
ആഹ് തണുപ്പിൽ പെട്ടന്ന് കേടാവത്തില്ലടെ ചൂട് സമയത്തല്ലേ ആഹാര സാധനങ്ങള് പെട്ടെന്ന് കേടാവുന്നെ ആഹ്
ഇപ്പൊ കറിയൊന്നും പുറത്ത് വെച്ചാൽ അത്യാവശ്യം അങ്ങനെ പോവൂല്ലല്ലോ
ആഹ് ആഹ് അപ്പൊ തണുപ്പല്ലേ ഉം ഞങ്ങള് പണ്ട് കുറച്ച് നാള് ചെന്നൈൽ താമസിച്ചിരുന്നു ആ സമയത്തേ ഭയങ്കര ചൂടാ ചെന്നൈയില് അപ്പഴ്‌ ഉച്ച ക്ക് വെച്ച ചോറ് വൈകിട്ടിത്തേക്ക് ഇരുന്നാല് കേടായി പോകും ആ ചൂടു കൊണ്ടേ ആഹ് ആഹ് ഭയങ്കര ചൂടാ അവിടെ അങ്ങനെ മ റ്റേ അങ്ങനെ നമ്മുക്കൊന്നും അങ്ങനെ ഒരവസ്ഥ വന്നിട്ടില്ല ആഹ് കേടാവും നിങ്ങള് അപ്പം രാത്രിയിലും ചോറ് വെക്കുവോ
ഇല്ല ഇവിടെ പൊതുവെ ഉച്ചക്കേ ചോറുണ്ടാക്കലൊള്ളു ഉച്ചക്ക് ഉണ്ടാക്കിയയത് ബാലൻസ് ഉണ്ടെങ്കില് അതിങ്ങനെ ആർക്കാ വേണ്ടേച്ചാ അങ്ങനെ അവര് കഴിക്കും
ആഹ്
അല്ലാണ്ട് ഇവിടെ ഒന്നെങ്കിൽ ദോശ ഒന്നെങ്കിൽ ചപ്പാത്തി
ഓഹോ ഹോ
ഇതായിരിക്കും ആഹ് അരി ദോശ തന്നാ ഉ അതന്നാ ഗോതമ്പ് ദോശ വല്യ താല്പര്യവല്ല ഒന്നെങ്കില് ചപ്പാത്തി പിന്നെ പൂരി യൊക്കെ പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ അങ്ങനെ ഓയിലി സ്നാക്സ് വലിയ താല്പര്യല്ല ഇഷ്ടല്ല
പൂരി ഞാൻ അങ്ങനെ ഉണ്ടാക്കാറേയില്ല പിന്നെ വല്ലപ്പോഴും മക്കൾക്കും അത്ര ഇഷ് ടവല്ല പൂരി ഉം
ക്കെ കഴിക്കുമ്പോ ഇല്ലേ ഭയങ്കര എന്തോ ഒരു ടയേർഡ് എന്തോ ക്കും ആവും ആ ഷീണം ആവും ഉം നമ്മൾ അങ്ങെനെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അത്
ആഹ് ഞാനും അങ്ങനെ ഉം
പൊതുവെ ഇവിടെ അതി അത്ര ഓയിലൊക്കെ കൊറ മാക്സിമം കൊറക്കലാ
ഉം എണ്ണ കൊറച്ച് കഴിക്കണം എന്നല്ലേ പറയുന്നത് നമ്മളും അങ്ങനെ എണ്ണ പലഹാരവൊന്നും ഉണ്ടാകത്തൊന്നുവില്ല
അതെ പിന്നെ എടക്കൊക്കെ ഒര് ഒരാഴ്ചയില് ചിലപ്പോൾ ഒരു പ്രാവശ്യം മറ്റ് എന്തെങ്കിലും ഒരു എണ്ണക്കടി എന്തെങ്കിലും ചെറുത് സ്കൂൾ കുട്ടികള് ഉണ്ടായോണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം ഇണ്ടാക്കും അതിപ്പോം എല്ലാരും മാത്രല്ലേ ഉള്ളൂ
ആഹ്
അല്ല ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആവിയിൽ എന്തെങ്കിലും ഇട്ട് വേവിക്കും
ആഹ് ഞാൻ കൂടുതലും അങ്ങനെ ആവിയിൽ ഉണ്ടാക്കത്തേ ഉള്ളു
അതെ.
ആഹ്.
ആഹ് ആഹ് പിന്നെ കൂടുതൽ എലയടൊക്കെന്നെ ഇവര്ക്ക് ഇഷ്
ആഹാ ചക് ചക്കയൊക്കെ ഉള്ള സമയത്ത് ചക്കേടെയൊക്കെ ഉണ്ടാക്കു അല്ലേ
ആഹ് ചക്ക അരച്ചിട്ടല്ലേ.
ആഹ് മിക്സെയ്ത് നല്ലോലെ അരച്ചിട്ടാ മാവിനകത്ത് അരച്ചിട്ട് മാവിനകത്തങ്ങ് ചേർത്ത്. ആഹ് കൊഴക്കും. കൊഴച്ചിട്ട് പിന്നെ അയിനകത്ത് ഫില്ലിങ്സ് വെക്കും.
ഫില്ലിങ്ങ്സ് എന്താ വെക്കാ?
തേങ്ങയും, ശർക്കര, ചേലക്കാപ്പൊടി. ആഹ് ചെരണ്ടീട്ട് വയ്ക്കും.
ആഹ് ആഹ്.
ആഹ് അപ്പ നല്ല ടേസ്റ്റാ. പിന്നത് ആവീല് പുഴുങ്ങി എടുക്കും.
അതെ അഹ്ആഹ് ചക്കേന്ന് പറഞ്ഞ സാനം തന്നെ ഫുള്ള് ഹെൽത്തിയല്ലേ. ചക്കേന്റെ കു ചക്കേന്റെ കുരു എല്ലം നല്ലെ.
ചക് ചക്കക്കുരുനകത്ത് ഒരുപാട് പ്രോട്ടീൻ ഉള്ളതാണാന്നാ പറയുന്നെ. ന്നൊ ഉം ആര് എന്റെ വീട്ടിലൊക്കെ ചക്കക്കകത്തൊരു ചക്കക്കരു എങ്ങാണം ഇട്ട് തന്നാ അവർക്ക് ഇഷ്ട്ട അല്ല. ഇതെന്തിനാ അതിടുന്നേന്ന് ചോയ്ക്ക്യും.
എങ്ങനാ?
ചക്ക വേവിക്കുമ്പഴേ നമ്മള് രണ്ടൂന്ന് ചക്ക കുരുവൈനകത്ത് ഇടുവല്ലോ.
അതെ.
ആഹ് അതവർക്ക് ഇഷ്ട്ട അല്ല.
ഓഹ് ശക ശരിക്കും ചക്കപ്പുഴു ക്കു ഇണ്ടാക്കിയാ അതിന്റൂടെ മീങ്കറിയൊക്കെ കൂട്ടിക്കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാ.
ആഹ് ആന്ന് ച എനിക്ക് ചക്ക ഉണ്ടെങ്കി അയ്ന്റെ കൂടെ ഒന്ന് മീൻ, മീൻ തന്നെ വേണം അല്ലെങ്കി ചമ്മന്തി അരക്കും.
അതെ. മീൻ ക്ക് നല്ല ടേസ്റ്റാ അല്ലെങ്കിൽ ഏഹ്
ഉം.
എന്താ പറ പിന്നെ കപ്പ കപ്പയിലൊക്കെ നമ്മൾ മറ്റേ ഉള്ളി ഉള്ളിയും കാന്താരിയൊക്കെ ഇട്ട് ട്ടാക്കല്ലേ ചമ്മന്തി ഞമ്മളെ കൊച്ചുള്ളിയും കാന്താരി കൊർച്ച് ഉപ്പ് ൺട്ട് അത് ചതച്ചിട്ടൊന്ന് വെളിച്ചണ്ണൻച്ചിട്ട് ആഹ്. വെളിച്ചെണ്ണൻച്ചാ അത് നല്ല ടേസ്റ്റാണ്. അത് കൊർച്ചൊക്കെ കഴിക്കണെങ്കിൽ അത് പറ്റും ഇല്ലെങ്കി പിന്നെ കറി യൊക്ക വാണം. അത്യാവശ്യൊരു രണ്ട് മൂന്ന് പീസൊക്കെ അയ്ല്ങ്ങനെ മുക്കി കഴിക്കാം.
മുക്കി കഴിക്കാം ആഹ് ശ ഉം. പിന്നെ അതുപോലെ ഹ്മ് പിന്നെല്ലെ ഹ് സീ ദ് മധുരക്കിഴങ്ങ്. നിങ്ങളയ്ന് എന്തോ പറയുന്നേ? ആഹ് മധുരക്കിഴങ്ങന്നാണ്ടല്ലേ പറയുന്നെ. ആഹ് അതും നല്ലതാ നല്ല ഹ് സൂപ്പർ ഫുഡെന്ന ഇപ്പം പറയുന്നയ്ന്.
അതെന്താ ണ്ട് ഇങ്ങൾ ഇണ്ടാക്കല്.
അത് നമ്മള് പുഴുങ്ങി കഴിക്കത്തേ ഉള്ള്.
അതെ അത് പുഴുങ്ങി കഴിക്കും. പിന്നെ ഇവിടെ അതെന്താക്കുംന്ന്റിയോ അത് തിന്നായിറ്റൊന്ന് ക ട്ടെയ്തിട്ട് അതിലിങ്ങനെ നമ്മളീ വാഴക്കാപ്പം പഴംപൊരി ഇണ്ടാക്കൽല്ലേ?
ഒ ഓഹ്.
അതുപോലെ പൊരിച്ചെടുക്കും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഇണ്ടാവും ആഹ് അത്യാവശ്യം വട്ടത്തി വട്ടത്തിലായാലും കട്ട് ചെയ്തെടുക്കും പക്ഷെ കട്ടികള് കൊറച്ചിട്ട്
ആഹ് ആഹ് ആഹ് ആഹ് ഓ അപ്പം നൽ ആഹ് അങ്ങനെ ഞാൻ ഇത് വരെ കേട്ടിട്ട് പോലും ഇല്ല
ആഹ് ഇവടെ അങ്ങനെ ചെയ്തെടുക്കും ഇല്ലെങ്കിൽ നിങ്ങള് പറഞ്ഞ പോലിങ്ങനെ പുഴുങ്ങും ഇല്ലെങ്കി പിന്നെ എന്താക്ക ഇങ്ങനെ പുഴുങ്ങിട്ട് അത്യാവശ്യം കൊറച്ച് തേങ്ങയൊക്കെ ഇട്ട്ട്ട് കൊറച്ചൊന്ന് ഒടച്ചെടുക്കും തേങ്ങ ആഹ് തേങ്ങ ചിരണ്ടി ഇട്ടിട്ട് കൊറച്ച് ഏലക്കാപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു വെളയിച്ച പോലെ
ആഹ് ആഹ് ഓ അതും ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ചെർ നല്ല മധുരവും എനിക്ക് ഭയങ്കര ഇഷ്ടാ അത് ആഹ് നല്ല ടേസ്റ്റാ
ആഹ് പിന്നെ ഇതൊന്നും ഷുഗറൊക്കെ ഷുഗറൊന്നും ഇള്ളവർക്ക് പറ്റൂല
അല്ലിപ്പൊ പറയുന്ന് ഷുഗർ ഉള്ളവർക്കും കഴിക്കാന്നത് തോനയും കഴിക്കര്ത് കൊറച്ച് കഴിക്കാന്ന്
അതെ അതെ ഇങ്ങനെ അമ്മുക്ക് എടക്കൊക്കെ വല്ലപ്പോഴൊക്കെ അമ്മക്
ആഹ് പുഴുങ്ങി കഴിക്കാം പക്ഷെ ഷുഗറുള്ളവര് ചുട്ട് കഴിക്കരുതെന്ന് പുഴുങ്ങി ആ കഴിച്ചാ നല്ലയാന്ന് ഉം
ആഹ് ആഹ് ഇപ്പ ഉണ്ടല്ലാ ഇതിപ്പ എല്ലടത്തും ഇപ്പ ഉണ്ട് ഇപ്പ ഇതിന്റെ സീസണാന്നല്ലേ
ഇപ്പ ഇപ്പ അതിന്റെ സീസണാ കടേചെന്ന നമ്മുടെ വീട്ടിലുണ്ട് നമ്മക്കൊണ്ട്
അതെ ആഹ് ആഹ് പിന്നെ അത്ര കൊറച്ചേ കഴിക്കാൻ പറ്റു പെട്ടെന്ന് മട്
ആഹ് മടുപ്പ് വരും രണ്ട് മൂന്ന് പീസൊക്കെ കഴിക്കാം ഇത്രേ ഉള്ളൂ കപ്പയൊന്നും കഴിക്കുന്ന പോലങ്ങ് കഴിക്കാൻ പറ്റ്
ഇല്ല പക്ഷെ മുമ്പൊക്കെ ഇതൊക്കെ തന്നെല്ലേ ഭക്ഷണം അല്ലെ
ആന്നാന്ന് പക്ഷെ ഇപ്പത്തെ മക് എന്താട ഇപ്പഴത്തെ മക്കക്ക് അതൊന്നും പറഞ്ഞാ കേക്കത്തില്ല ഇഷ്ടാവത്തില്ല
ഇല്ല ഇപ്പത്തെ കുട്ടികളൊന്നും കയിക്കൂല്ല എന്റെ അനിയത്തിയൊന്നും അവളൊന്നും കയിക്കേയില്ല
ശരിയടാ അന്നെ വിളിക്കാം ശരി ഓക്കെ
ഓക്കെ ഓക്കെ ആഹ്